കേൾക്കുന്നില്ലേ
ആഹ് കേക്ക്നുണ്ട് കേക്ക്നുണ്ട് പറയൂ
ആഹ് എന്താ പണി
എന്താ പണി വെറുതെ ഇരിക്ക പണി കുളിച്ച് ഇങ്ങനെ കയറി വരിയാ
ആഹ്
ഉം
കല്യാണം കഴിഞ് എന്താണത്
എങ്ങന
കല്യാണം കഴിഞ്ഞതാണോന്ന് ചോയിക്ക
അതെ അതെ കല്യാണം കഴിഞ്ഞതാ നിങ്ങള കല്ല്യാണം കഴിഞ്ഞില്ലേ ഇല്ല കുട്ടികളായില്ല
ആ ഇല്ലേ ഞാപ്പൊ പ്ലസ്ടു കഴിഞ്ഞിക്ക
ആ പ്ലസ്റ്റു കഴിഞിക്ക ഉം കല്ല്യാണം ഉണ്ടാവോ ഒടനെ
ഉം പിന്നെ
ഏഹ്
ങ്ങള് ഏത് വരെ പഠിച്ചോയിക്കാ
ഞാൻ പ്ലസ് ടു
മാ
പ്ലസ് ടു പഠിച്ചൂ ഡിഗ്രി ചെയ്തോണ്ടിക്കുന്നു
ആഹ്
ഉം
എം
പിന്നെന്താ പ്ലാനിങ്
ഇനി എന്താ ഡിഗ്രി എടുക്കണില്ല നേഴ്സിംഗ് അല്ലെങ്കി മെഡിക്കൽ കോഴ്സ് ഏതെങ്കിലും
ആഹ് സയൻസായിനു പ്ലസ് ടു
ആ സയൻസായിനു
ഉം ബി എസ് സി നേഴ്സിംഗ് എടുക്ക
ആ ബി എസ് സി ഇവിട നേഴ്സിങ്ങ് ബി എസ് സി ആണ് ജീനോമ് വേണം. അല്ല കാഷ് വെര്ന്നുണ്ട് കേർളത്തില്
വെരുന്നുണ്ട് പഠിക്കാനന്നല്ലേ അല്ല അപ്പൊ ഗവണ്മെന്റായി കിട്ടൂലേ.
ആ എൽ ബി എസ് ല് കൊടുത്തിടണം കിട്ടിയിട്ടില്ലെ ഇപ്പൊ ഞാൻ കേറണ്ടേ. ഡൊണേഷന് ഇവിടെ ആറൊക്കെയാണേ.
ആറ് ലെക്ഷോ
ആഹ് ഡൊണേഷനന്നെ ആറാ എൽ ബി എസിൽ കൊടുത്തല്ല. അല്ലാതെ മാനേജ്മെന്റില് കേറണെങ്കിൽ
അല്ലാന്നാ എത്ര വെച്ച പത്ത് ലക്ഷോ.
എങ്ങനെ
അല്ലാഞ്ഞ എത്രയ വേണ്ടേ പത്ത് ലക്ഷൊക്ക
അല്ലാതെ എൽ ബി എസിൽ കൊടുത്താല് നിങള് കൊറച്ച് കാഷ് കൊടുത്താ മതി പിന്നെ എന്നാലും കൊടുക്കണം എൽ ബി സില്ലാണെങ്കിലും
ഉം ചപ്പൊ ഏരുന്നട്ട്
അത്ര കറക്റ്റ് എമൗണ്ട് കറക്റ്റ് എമൗണ്ട് എത്രയ അറിയില്ല. ഡൊണേഷൻ ചോയിക്കുമ്പം ആറാണ് പറയുന്നത്.
ഏഹ് അ ഫുള്ള് അപ്പ തന്നെ കൊടുക്കാണ്ടല്ലോ.
ആ ഡൊണേഷൻ ഫെസ്റ്റ് ഒക്കെ കൊടുക്കണേ. ഡൊണേഷന് മാത്ര ആറ്. ഫീ വേറെ വെരും ഹോസ്റ്റൽ ഫീ വേറെ വെരും ഫുഡ് വേറെ വെരും.
ടോട്ടൽ ഒരു പത്ത് ലക്ഷം രുപയാ വൂല്ലേ
ആഹ് എന്തായാലും ഇവിടെ കേർളത്തില് നോക്കണില്ല. പിന്നെ നേഴ്സിങ്ങ് പൊർത്ത്. എൽ ബി എസ് അല്ലാത്ത പാരാമെഡിക്കൽ കോഴ്സസ് കൊടുത്ത്ക്ക്ണ്.
ഉം അതല്ല ബാംഗ്ലൂരൊക്കെ പോയ പൈസ കുറവുണ്ടാവോ
ആഹ് ബാംഗ്ലൂര് ബി എസ് സിക്ക് ഏഴാണ് മാക്സിമം കൊറഞ്ഞത്. ഫീ എല്ലാം എല്ലാം പാടെ ഫുള്ള് എമൗണ്ട് ഡൊണേഷന് ഫസ്റ്റ് നമ്മള് ഒന്നോ രണ്ടോക്കെ കൊടുത്താ മതി. പിന്നെ ബാക്കി എജ്യൂക്കേഷൻ ലോൺ എടുത്തിട്ട് നമ്മൾ വീട്ടിയാൽ മതി.
ഓഹ്
ഒരു വർഷം ടൈമുണ്ട് നമ്മള് ജോലി ആയിട്ട് അ അത് കഴിഞ്ഞിട്ട് അടക്കലൊടുങ്ങിയാൽ മതി പൈസ ഉം മൈസൂ ആഹ് മൈസൂർ ആകുമ്പോം അതിലാറെ വരുന്നുണ്ട് പതിനൊന്നൊക്കെ വരുന്നുണ്ട്. അപ്പം പിന്നെ ജി എൻ എം എടുക്കാ വിചാരിച്ചു ജനറൽ നേഴ്സിങ്ങ് ജി എൻ എമ്മിന് ആ മൂന്നാ മൂന്നാണ് ബാംഗ്ലൂർ പറയണത്. മൊത്തം മൂന്ന് ആ മൂന്നൊള്ളു ‌ജി എൻ എം ഡിഗ്രി കോഴ്സല്ലല്ലോ ഡിപ്ലോമ അല്ലേ.
ഡിപ്ലോമ ആണല്ലേ പക്ഷെ അതിനേക്കാളുംനല്ലത് ബി എസ് സി അല്ലേ അല്ലേ ഹലോ കട്ടയോ ഹലോ ഹലോ കേക്കുന്നില്ലേ ഹലോ ഹലോ ഹലോ ഹലോ